ഹലോ
എന്താ പണീണ്
ദാ, രാവിലത്തെ തെരക്കല്ലേ സ്കൂൾ പറഞ്ഞയക്കല് പോയി ക്ക് ചോറുണ്ടാക്കല് കൂട്ടാൻ ണ്ടാക്കല്
ആഹ് എന്താ കൂട്ടാന്
ഇന്നിപ്പോ സ്കൂൾക്ക് എണ്ടാക്കിക്കണേ മറ്റേ കാടമുട്ടല്ലേ അത് റോസ്റ്റ് ഉണ്ടാക്കിക്ക
ആഹ് ശരി, എന്തൊക്കെയാ കൊടുത്തയക്കല്
എന്താ കൊടുത്തക്കല് വെച്ചാല് ചോറക്ക് ഇതേപോലെ തന്നെ കാര്യട്ട് ചോറന്നെ കൊടുത്തക്കാ ഇങ്ങനെ എന്തെങ്കിലൊക്ക ഓരോ കൂട്ടാണ്ടാക്കും ഉരുളകിഴങ്ങോ മുട്ടേ സോയാബി റോസ്റ്റോ അക്കോ ജിനു സാധ ഒരു വെറൈറ്റിവേണം പറ്റത്താത അതസേഫ് ചതത് കോഴിമുട്ട വാങ്ങിയാൽ അത് എത്ത്ണില്ലേ അപ്പൊപിന്നെ ഇപ്പൊ കാടമുട്ടിക്ക് മാറി അപ്പൊ പിന്നെ വല്യകൊഴപ്പല്ല അപ്പ പിന്നെ അതും പുഴുങ്ങിയത് അങ്ങനെ തിന്നുല്ല റോസ്റ്റ് എന്തോലൊക്കെ ആക്കിയാലേ അതും കൊണ്ടോ വോള്ളു അല്ലെങ്കി വേറെ എന്തേലൊക്കെ കാട്ടിക്കൂട്ടണം
കറിയൊന്നും ഉണ്ടാവില്ലല്ലോ കൂട്ടാ മാത്രല്ലേ കൊ
ഇല്ല കറി കൊണ്ടോവൂല കറി ച്ചെല ഇപ്പൊ രാവിലത്തെ നമള് അപ്പത്ത്ക്കൊക്കെ ദോ എന്തൊ ക്കൊക്കെ ഉണ്ടാക്കൂല കടലക്കറി അങ്ങനെ എന്തെങ്കിലൊക്കെ ആണെങ്കി ചിലപ്പോ അത് കൊണ്ടുപോകും അല്ലെങ്കി ഉപ്പും വെളിച്ചെണ്ണ ഇട്ടിട്ട് അങ്ങനെ കൂട്ടാനും മാത്രായിട്ട് കൊണ്ടോകും
ഞാങ്ങനെ കടിയെന്താ ചായ കുടിച്ചു
ആ കടി ഇന്ന് ഇഡലി
ആഹ്
ഇഡലി ഉണ്ട് നലത്തെ മീൻകറിണ്ട് അപ്പൊ അത് കറിയൊന്നും ഉണ്ടാക്കില്ല ആ മീൻകറിം ഇഡലിമ്പാടെ
പ്പ ന്റെ കടിക്ക് പിന്നെ കറിയേ വേണ്ട
എന്ത് കടിയാ
ഉള്ളിയപ്പം
ആഹ് അത് ശരി അയിക്ക് കടി ഒന്നും വാണ്ടത് ഉം ചൂട് കൊടുക്കനെ തിന്നാ നല്ല രസാ
ആഹ് ഏഹ് ആഹ് പച്ചരി വെള്ളത്തിലിട്ടിട്ട് അത് ആ പിന്നെ ഉള്ളി തൂമിച്ചിട്ട്യ്ക്കെട്ടിട്ടാ അതാണ് ഭായ് ഭാര്യ ഉം ഇല്ല ഞാൻ തേങ്ങ ഇട്ടിട്ടില്ല എന്റെ കൂടില് തേങ്ങടലുണ്ട് തേങ്ങ ഇട്ട്ട്ടും ഇണ്ടാക്കും
തേങ്ങട്ടാല് ഒന്നും കൂടി അമ്മക്ക് രസം കൂടി കി ട്ടോ അത് നല്ല രസം ഞാനും ഇണ്ടാക്കലിണ്ട് അത് ശരി ഞാനിവിടെ കുട്ടികൾക്ക് ചെലപ്പോ പറ്റൂലേ അപ്പൊ എൻക്ക് ഇണ്ടാക്കാൻ കോല ഇണ്ടാവൂല
ആഹ് ശരി അപ്പൊ കുട്ടിയോൽക്ക് പറ്റുവാണ ഇണ്ടാക്കണം അല്ലെങ്കി ഏതായാലും കടി ഇണ്ടാക്കണം എന്നും ഇതന്നെയാണോന്ന് ചോച്ച ഇട്ടു ഇങ്ങനെ ചൂടാകുള്ളു
ആഹ ഇത് ഇവിടെ ഉണ്ടാക്കിയാലേ ചിലപ്പോ പറ്റൂല അപ്പൊ പിന്നെ വേറെ ഓക്ക് പൊറോട്ട എന്തേലും വാങ്ങികൊണ്ടുവരാല പിന്നെ അത് ഇണ്ടാക്കാൻ നിക്കലില്ല
ഞാ അതിപ്പ ഞങ്ങൾക്ക് മൂന്നാൾക്കും പറ്റും എന്ന എന്റെ മാപ്പിളക്കെ പറ്റൂല ആ് ഇങ്ങനെ ഇപ്പൊന്ന് പെയ്തു തോർന്നു അവിടുക്ക
ആഹ് താ അപ്പൊ പെയ്തൊണ്ടിരിക്കണു നല്ലൊന്നുംല്ല ചെറുതായിട്ട് ഇങ്ങനെ അപ്പൊ സ്കൂൾക്കു പോകണ ടൈം ആകാനായില്ല അപ്പ ഉണ്ടാവും
ഇപ്പ ഒന്ന് നല്ല പെയത് തോർന്നു ഇപ്പ ഇവിടെ ഉം
പിന്നെ ചായകൂടി കഴിഞ്ഞക്ക
ചായാകുടികഴ്ഞ്ഞു
അ എന്തൊക്കാ ആ കടി പറഞ്ഞല്ലോ അല്ലെ മക്കള എന്നിട്ട് ഒരുങ്ങിയോ സ്കൂൾക്ക് പോകാൻ ഒരുങ്ങിയോ
ന്താ ഒരാള് എപ്പളാ ഇതാ വെച്ചിട്ടാ ചെർത് സ്കൂൾക്ക് പോകേണ്ട നേരത്തോ അല്ലെങ്കിൽ രാത്രി വൈകീട്ട ഉറങ്ങ ആ പത്ത് മണിയൊക്ക ആവും ഉറങ്ങാൻ ആ ടൈമിലോ
ആഹ് ഇവിടെ എന്റെ ആള് ഓയ്സ് വിട്ടിട്ടില്ലഒരു ഓയ്സ് കൂടാണ്ട് ഇപ്പൊ ഇന്ന് അത് ഇനിപ്പോ രാവിലെ ഇങ്ങനെ അയിച്ച് വിടണം അപ്പൊ എനീച്ചിട്ടുള്ളന്ന് മദ്രാസ ഇല്ലല്ലോ ഉം ഇപ്പൊ ണീച്ചിട്ടേ ഉള്ളൂ ഒമ്പ മണിയായ
ഇവള പോവാന്ന് വി
ഹലോ ഇന്ന് ഇവിടെടി മറ്റേ സെന്റ് തോമസിന്റെ കുട്ടിയോൽക്ക് സ്കൂളില്ല വല്ല്യോർക്കൊന്നും ഹലോ കേൾക്കണില്ലേ ഹലോ ഹലോ